ഹലോ.
ആഹ് സുഖാണോ
ആഹ് സുഖാണ് എന്താ കൊറെയല്ലോ വിളിച്ചിട്ട്.
ആ കൊറെയായി കൊറച്ച് തെരക്കിലൊക്കെ ആയിരുന്നു
ആഹ് ഞാൻ ന്നാള് വിളിണ്ടാര്ന്നു അപ്പൊ ഫോൺ എടുത്തില്ല
ആ കൊറച്ച് തെരക്കായിരുന്നു.
തിരകർന്നുല്ലേ? ഉ പിന്നെ ചായടിക്കെ കഴിഞ്ഞുല്ലേ.
ആഹചായക്കെ കുടിച്ചു.
മം ഞാനന്തിന വിളിച്ചന്നറിയോ? ഇവിടെ തുന്നൽ ക്ലാസ്സിന്റെ തുടങ്ങണ്ട് അപ്പൊ നീ ഇണ്ടോന്ന് ചോയ്കാനെ.
ആഹ് ആഹ് എത്ര രൂപയാ?
അത് ബ്ലാ ചുരിദാർ 'ജാക്കറ്റ്' കുട്ടികള്ടെ അത് ഓരോന്നിനും അഞ്ഞൂറ് രൂപ വെച്ചിട്ട്
ആഹ് ആഹ് ആഹ് ആഹ് നീ പഠിക്കാൻ പോണ്ടോ?
ഞാന് പോണച്ചിട്ടാണക്ക് ന്ക്ക് കൊറച്ചറിയാം ഇവിടെന്ന് മറ്റേ ഫോണിലൊക്കെ നോക്കിട്ടനെ
ആഹ്‌ നന്നായിട്ട് പഠിക്ക പഠിപ്പിക്കണോരാണോ?
ആ അവര് കുഴപ്പല്യന്ന് പറഞ്ഞു. ഇവിടെ രണ്ട് മൂന്ന് കുട്ട്യേൾ അവിടെ പഠിച്ചറങ്ങു അവരിപ്പോ ഒരു കടയൊക്കെ ഇട്ടിട്ടുണ്ട്.
ആഹ്
അപ്പൊ അവിടെ വല്യ കുഴപ്പണ്ടാവില്ലല്ലോ? അപ്പൊ അങ്ങനെ വിചാരിക്കണ്ട് അപ്പോ പോയാലോന്ന്യാരിക്ണ്ട്
അഞ്ഞൂർ റിയാല
അഞ്ഞൂറ് രൂപ ഓരോ ഓരോന്നിനും
ഓരോന്ന് പഠിക്കണേങ്കി..
ആഹ അപ്പൊ വലിയ കുഴപ്പ ഞാന് വേറെ അന്വേഷിച്ചു. അന്വേഷിച്ചപ്പോ അവിടെ ആയിരം രൂപയാണ് പറയണത്
ആഹ്
ഒരു മാ മാസയിരട്ടോ. അവ്ടെ മാസായിരെന്നാ പറഞ്ഞ. അതൊക്കെ ഞാൻ ചോദിച്ചപ്പൊ അതൊരു നഷ്ടമായി തോന്നിക്ക്
പാന്റൊക്കെ പഠിപ്പിക്കുവോ?
പാന്റുണ്ട് നമുക്കിഷ്ടള്ളത് ഏതാച ട്ക്കാം
ആഹ് അങ്ങനെ എന്ത് പഠിച്ചാല അഞ്ഞൂര് കൊടുക്കണല്ലേ.
അഞ്ഞൂറ് രൂപ. നമക്ക് പഠിച്. പിന്നെ എത്ര അവര് പറയും മൂന്ന് മാസത്തിനുള്ളര്.. ഒര അഞ്ഞൂറ് പറഞ്ഞത്. മൂന്ന് മാസം നമക്ക്ണ്ടല്ലോ സമയം അപ്പ അതിനുള്ള നമ്മൾ പഠിച്ച.. ല്ലെങ്കി പിന്നെ വേറെ എന്തേലും ഇരുന്നൂറ് രൂപ ചെലപ്പോ അധികം കൊടുക്കേണ്ടി വരും.
ഉം ഉം
നല്ലോ പടീനെള്ളൂ ച്ചാലേ
ആഹ്
അമ്മക്ക് ഒന്നും കൂടെ അറിയാൻ വേണ്ടിയിട്ടേ ന്നാലും കുഴപ്പല്ലല്ലോ ഇരുന്നൂറൊക്കെ അധികം കൊടുത്താലും, എഴുന്നൂറ് രൂപെടെ സാരി
ആ കുറേ പേരൊക്കെ ഉണ്ടോ പഠിക്കുന്നവരെ
ആണ്ട് അവിടെ നെറയേണ്ട് വല്ല്യെ ഒരു ഇതാണ് സെൻറർ പോലെ. അപ്പൊ പഠിപ്പിക്കണ ടീച്ചറും കൊഴപ്പില്ല രണ്ടു മൂന്ന് പേരുണ്ട് കുഴിപ്പിക്കാൻ.
ആഹാ
ഉം ഞാൻ പോയോട്ത്ത് ഒരാളെ ഉണ്ടായിരുന്നൊള്ളു. ആദ്യം പോയി നോക്കി പർഞ്ഞില്ലേ?
ഉം ഹു
അവ ടെ ഒരാളെള്ളു ആയിരം രൂപയെന്ന് പറഞ്ഞ്ല്ലേ?
പഠിച്ചൊരൊക്കെ എന്താ പറഞ്ഞത് നല്ലതാന്നാണോ?
ആ നല്ലതന്നെ ഞാൻ ചോദിച്ചു ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഉണ്ട് ഇത്ര നേര
ആ ചിലരൊക്കെ ചുമ്മ പഠിപ്പിക്കാലുള്ളൂ.
ആ നേരെ പറഞ്ഞേണ്ട്ത്ര
ആ നമ്മുക്കൊന്നും മന
പിന്നെ ഇനി വേണങ്ക് അവര്നെ അവര് എന്ത ഏതെങ്കിലും ഒഴിവ്ണ്ടെങ്കിലേ.
ആഹ്
അവര്ന്നെ നമ്മളെ വിളിച്ചോളുംത്രേ പറയാൻ വേണ്ടീട്ട്. അപ്പൊ നമക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോവാം.
ആഹ്.
നമ്മള് പഠിച്ചിറങ്ങിട്ട് നന്നായി നമ്മള് ചെയ്തു വെച്ചാ ഓകെ. അയിൽ എന്തൊക്കയാ മറ്റേ പരീക്ഷയൊക്കെ വരുന്ന്ണ്ട്ട്ടോ തുന്നലിന്റെ- പരീക്ഷണ്ട്. അയില് സർട്ടിഫിക്കറ്റ്ണ്ട്.
അത് എന്താ ചെയ്ത് കാണിക്കണോ നമ്മള് തയ്യിച്ച്?
ആ അത് ചെയ്ത് കാണികാണല്ലോ എല്ലാം കഴിഞ്ഞ് അവസാനം നമ്മുടെ കോഴ്സ് കഴിഞ്ഞ് വരുമ്പളേ
ആ
ആ അപ്പോ അതില് പരീക്ഷണ്ടാവും.
ആ
പരീക്ഷ പറഞ്ഞാൽ നമ്മള് ആ ഒന്ന് നമ്മള് നോട്ടിൽ ഒരു എന്തേലും അളവ് ഒരു തുണി തരണ്ടാവുല്ലോ? റ്റോ ചുരിദാറോ അപ്പൊ അതിന്റെ അളവ് നമ്മള് അളന്നിട്ട് നമ്മള് എഴുതണം. ഹം. അത് തീയറിയായിട്ട് ആ എല്ലാ ഉണ്ട് ഫാഷൻ ഡിസൈനിങ് പോലത്തെ ഉണ്ടല്ലോ? മറ്റേ ആരിവർ ഇപ്പോൾ ജാക്കറ്റിലൊക്കെ ചെയ്യുല്ലോ? അതെല്ലാണ്ട് അതൊക്കെ വേറെ വേറെ കോഴ്സായിട്ടാണ് ഇത് ഇത് മാത്രം. അതിന്റെ ഫീസ് എങ്ങനെയാണ് ഞാൻ ചോദിച്ചില്ല.
ആ
അതെന്താന്ന് ഞാൻ ചോദിച്ചില്ല ഇതിന്റെ കാര്യം മാത്രമേ ചോദിച്ചുള്ളൂ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനി പഠിക്കണം ഇണ്ടങ്കി അതും പഠിക്കാം.
ആഹ്.
അല്ല രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടു പോകുമ്പോ നമുക്കൊരു കാര്യത്തിൽ പേടിയായി നമ്മള് വീട്ട വീട്ടിലിരുന്നിട്ട് തന്നെ എന്തേലും മ പൊറത്ക്ക് അടിച്ചു കൊടുത്ത് ചെറുതായിട്ട് വർക്ക് ചെയ്താൽ തന്നെ അല്ലേപൈസ
ആ
ഒരു ജാക്കറ്റ്അടിക്കാന്ള്ളത് മുന്നൂറ്റമ്പത് നാനൂറ് റുപ്യവേണം. അപ്പം നമ്മുക്കുതന്നെ സ്ഥിരായിട്ട് അടിക്കാൻ കുഴപ്പില്ല
ആ പറ്റുവാണെല് നമുക്ക് തന്നെ കടയൊക്കെ ഇടാലോ?
ആ നമുക്ക് കട ഇടാം. എന്നാ രണ്ടാൾക്കും കൂടെ തുടങ്ങാംട്ടോ ആ രണ്ടാൾക്കു കൂടെ തുടങ്ങാം
ആഹ് നല്ലായിരിക്കും. എത്ര സമയം എത്ര മണിക്കൂർ ഒരൂസം?
അത് രണ്ട് മണിക്കൂറേ ഉള്ളൂ അതില് ഓരോ ബാ ഓരോ ഇതായിട്ടാണ് ബാച്ച് പോലെ.
ആ
കുറച്ച് പേര് കുറച്ചു പേരായിട്ടാണ്
അപ്പം ശനി ഞായറ ഉണ്ടാവോ
ശനി ഞായറും മറ്റേ പഠിക്ക്‌ണ കുട്ട്യോള് ഉണ്ടാവൂലോ
ആഹ്
അവർക്ക് വേണ്ടിട്ട് മറ്റേത് പഠിക്കാൻ പോവില്ല അപ്പൊ അവർക്ക് ശനി ഞയറല്ലോ ഒഴിവ്ള്ളേ
ആഹ്
ശനി ഞായറ് ഒഴിവാണ് നമ്മക്ക് ലീവ ആവും ബാക്കിള്ള എല്ലാ ദിവസ ണ്ട് പിന്നെ രണ്ട് മണിക്കൂർ നമ്മക്ക് ഏതാ ഏതാ നമ്മക്ക് പറ്റുന്ന സമയച്ച അത് തിരഞ്ഞെടുക്കാം
ഉം ഉം
പത്തേ പത്ത് മണി മുതല് ഒരു മണിവരെ അങ്ങനെയൊക്കെ ഇണ്ടല്ലോ
ആഹ് ആഹ്
പന്ത്രണ്ട് മ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ പിന്നെ അതൊരു ബേ ഒരു ഇത് പിന്നെ പന്ത്രണ്ട് മണി മുതല് രണ്ട് അങ്ങനെയൊക്കെട്ടാ
കുറുച്ചു പേര്ക്ക് രണ്ട് മണിക്കൂറ് പിന്നെ കുറച്ച് പേര്ക്ക്‌ രണ്ട് മണിക്കൂർ അങ്ങനെയാണോ
ആ അങ്ങനെ പകുതി പകുതി അങ്ങനെ പകുതി പകുതി ആവുമ്പ അവിടെ തോനെ കുട്ട്യോള്ണ്ട് പറഞ്ഞേ
അഹ്
അപ്പൊ അവരങ്ങനെ ഇതാക്കിയത് മിഷീന് ഇണ്ട് അത്യാവശ്യം ഇണ്ട് കാരണം കുട്ട്യോളും അയ്നനുസരിച്ച് ണ്ടേ
ആഹ് നിനക്ക് കൊറച്ചങ്ങനെ അറിയില്ലേ എൻക്ക് കൊറച്ച് ഒന്നും അറിയാൻ പാടില്ല
അത അവരൊക്കെ അതിന്റെ തുടക്കം മുതൽ അവര് പറഞ്ഞരേ
ആഹ്
ആഹ് അപ്പൊ ഞാന് നമ്മള അവിടെ പോയി കഴിഞ്ഞ നമുക്ക് അടിക്കാൻ അറിയങ്കിൽ ചെറുതായിട്ടൊ ഒന്ന് അടുപ്പിക്കും തോന്നുന്നു നമ്മള അടി അറിയാന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ന അത് കൊഴപ്പല്ല അവര് നമ്മുടെ ഇത് നോക്കിട്ടാണ് അവര് നമ്മളെ പഠിപ്പിക്ക ഇപ്പൊ ഇൻക്കി അടിക്ക അറിയാന്ന് പറഞ്ഞില്ലേ ഞാൻ അടിക്ക കുറേശ അടി ക്ക അറിയാ പറഞ്ഞു കഴിഞ്ഞ അവര് ഒരു ചെറിയൊരു പീസ് ത ക ഇത് തരും
ആഹ് അടിക്കാൻ വേണ്ടി
ആ ഒരു ടവലിന്റെ ഒക്കെ വലിപ്പള്ളത് അപ്പൊ അതിൽ നിന്ന് നാലു പേറോ അടിക്കാൻ പറയും നമ്മളോട് സൂചി നൂലൊക്കെ നമ്മളോട് ഇടാൻ പറയും
ഉം ഉം
ഏ ബോബിനും ഗൈസ അതതിന്റെ ആ മിഷീന്റെ സാധനങ്ങളൊക്കെല്ലേ ആദ്യ നമ്മള് ള് ഓയയിലു ഓയലു ഒഴിക്കണം അതൊക്കെ അവര് നോക്കും നമ്മൾ എന്താ ചെയ്യിന്നന്ന് എവിടെക്കേനു വേണ്ട നമ്മളൊന്നും കൊണ്ട ബോ ഇത് കഴി നൂല് കൊണ്ട് പോണം പിന്നെ ബോബിന് ആഹ് ആ നൂല് മാത്രം കൊണ്ടയാ മതി ബാക്കി ഒക്കെ അവുടെണ്ടാവും
തുണിയൊക്കെ കൊണ്ടവണ്ടേ
തുണി കൊണ്ടു പോണം നമ്മള അടിക്കാള്ള തുണി നമ്മള തന്നെ കൊണ്ടു പോണം അവര് തരില്ല അല്ല അവര് അമ്മള് പോയി അന്ന് അവരൊരു വെറുതെരു തുണി തരും
ആഹ് ആഹ്
പക്ഷെ നമുക്ക് അടിക്ക അറിയാന്ന് പറയാണെങ്കിൽ ഞപ്പ ഇക്കിറിയ അടി അറിയാന്ന് പറഞ്ഞപ്പോ അറിയാം നിങ്ങക്ക് ഇൻക്ക് തുണി തരും അപ്പോ എന്നിട്ട് അതിൻ്റെ അവർക്കറിയൺല്ലോ നമുക്ക് ഏകദേശം എന്താ അറിയ ചവുട്ടാ അറിയൊ മ്മളു ചെയ്യുമ്പോ ശെരിയാവുണ്ടോ സ്റ്റിച്ച് നേരെ വീഴുണ്ടോന്നൊക്കെ നോക്കില്ലേ അങ്ങനെ നോക്കും അപ്പൊ നമ്മള് അടി ച്ചു കൊടുത്ത അവര് നൂലും അവര് നമ്മളെ സ്റ്റിച്ച് ശരിയായിണോന്നൊക്കെ നോക്കൂല ഇവര് അങ്ങനെ നോക്കും അപ്പൊ അത് റെഡി ആയിണെങ്കിൽ അവര് അടുത്തത് കടക്കും ഇപ്പൊ നീ പോയപ്പോ നിന ക്കറിയില്ലാന്ന് പറഞ്ഞിലേ ഒന്നും ആ അപ്പൊ നിന്നോട് ആദ്യം മീഷേന്റെ സാധനങ്ങളും അതിന്റെ ഓരോ കാര്യങ്ങളൊ ക്കെ പറഞ്ഞരുന്നു ശേ എങ്ങനെ ചവിട്ടാ പിന്നാക്കൻ ചവിട്ടി കഴിഞ്ഞ നൂല് പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവലോ അതൊക്കെ പറഞ്ഞുതരും. നമ്മ മുന്നിൽ ല്ലേ പിന്നകം ചവിട്ടി നൂല് പൊട്ടി പോവും നമ്മടെ നമ്മടി കുമ്പോ പിന്നെ ഏത് കടക്ക് നൂലിടന്ന ഒന്നും അറിയില്ലല്ലോ നിനക്ക് ആഹ അപ്പൊ അതൊക്കെ നനക്ക് പറഞ്ഞ തരും പക്ഷെ എനിക്കിപ്പോ എനക്ക് അറിയാന്ന് പറയ കൊണ്ട് എനിക്ക് അതൊന്നും പറഞ്ഞ തരില്ല
ആഹ്
നിനക്ക ഇപ്പൊ ഒന്നും അറില്ല പറയ് കൊണ്ട് നിനക്ക് അതക്കെ പറഞെരും. എങ്ങനെക്കെ അളക്കണ്ടതും ആ ടാപ്ൽ എങ്ങനെ അളക്കാന്നൊ ക്കല്ലേ
ഉം..
ടേപ്പിൽ അളക്കാനും അറില്ലല്ലോ!
ആഹ്
അതൊക്കെ അവര് പറഞ്ഞു തരും ടേപ്പിൽ ഇത്ര ഇഞ്ചിന്റെയും കാര്യങ്ങളൊക്കെ എങ്ങനെന്താ ഒക്കെ, എന്താക്കെ.. തോളത്തെ ബാഗ്, ഒരു ചെറിയൊരു തുണിറ്റ അതിൽ പീസിൽ നിന്ന കൊണ്ട് ആദ്യോന്ന് വെറുതെ അവര് കാണിചെരും.
ആഹ്.
എന്നിട്ട് നിന്നെകൊണ്ട് ഒന്നും കൂടെ നീ ഒന്ന് ചെയ്ത് നോക്കി പറയും. അപ്പൊ നി... അവരവ്ടെ തന്നെ നിക്കും നമ്മള് ചെയ്യുമ്പോ
ഇപ്പൊ നമ്മളോര് സാനം പഠിക്കാൻ കൊറേ സമയം എടുക്കുവാണെങ്കിൽ അവരത്ര നാളും ഇത് ചെയ്തോളുവോ?
എന്താണ്?
ഒരു സാധനം പഠിക്യൻ കുറേ സമയം എടുക്കുവാണെങ്കി, ഇപ്പൊ പാവടയൊക്കെ തയ്ക്കാൻ.
അവര്ക്ക് സമയം മൂന്ന് മാസം നമ്മൾ അയിന്റെ ഉള്ളിൽ തീർന്നിട്ടില്ല അങ്ങ പറഞ്ഞില്ലേ? പൈസ വേറെ ഇരുന്നൂറ് രൂപ കൊടുക്കേണ്ടി വരന്ന് പറഞ്ഞില്ലേ? നമ്മ പഠിക്ണെനൻസരിച്ച് നമുക്കിപ്പോ നമ്മുടെ കഴിവ് ഓരോരുത്തർക്ക് പെട്ടെന്ന് പഠിയാനുള്ള കഴിവ്ണ്ടല്ലോ?
ആഹ്!
അതുപോലെ നമുക്ക് വേഗം പഠിക്കാനുള്ള കഴിവ്ണ്ടെങ്കില് കൊഴപ്പമില്ല അവള് പക്ഷെ മൂന്ന് മാസം.... ആണെങ്കിൽ ആ കോഴ്സ് അഞ്ഞൂറ് രൂപ ഫുള്ളായിട്ട് കൊടുക്കണം.
ഉം ഉം...
നമ്മളിപ്പോ രണ്ടൂസം കൊണ്ട് പഠിച്ചാലും, നാലൂസം കൊണ്ട് പഠിച്ചാലും, ഫീസ് നമ്മൾ നമ്മുടെ കൊടുക്കണം ക്കണം നമ്മളിപ്പോ രണ്ടു ദിവസം കൊണ്ട് പഠിച്ച ച് കൊണ്ട് നമ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങി പോരാൻ പറ്റില്ല. ആ ഫീസ് മൊത്തം കൊടുത്തിട്ടാണ് അവര് പഠിപ്പിക്ന്ന്ണ്ട്. ചിലൊര് പഠിഞ് കഴിഞ്ഞാലേ അത് അവര് പറയണ്ടായി പ കഴിഞ്ഞ കഴിഞ്ഞാൽ ചിലര് ഫീസ് തരാതെ ആയി ആ അപ്പക്കി പടി ഏകദേശം അവർക്കൊരു, ഇ ഏകദേശം അവർക്കൊരു ബേ ഏകദേശം ബേസ് കിട്ട.. ട്ടേണ്ട വിട്ടു..
ഉം... ഉം..
അപ്പൊ അവർക്ക്ത് കിട്ടിക്കഴിഞ്ഞാൽ അവരണ്ട് പോരും. അളവും കാര്യങ്ങളും എങ്ങനെയൊക്കെ ഇതേതൊക്കെ ഇല്യ. എങ്ങനെ ദേഹത്തിന്ന് എടുക്കാന്നൊക്കെ നോക്കിട്ട്.. അവർക്ക് അത് അറിയേണ്ടി വരുള്ളൂ. അപ്പൊ അവരതറിഞ്ഞു കഴിഞ്ഞ പക്തി ഫീസും കൊടുത്തിട്ട്... പോരും. അപ്പൊ അവർക്കതു നഷ്ടല്ലേ? അപ്പൊ അവര് ഫീസ് അട പിക്കണ്ട് മ്മളെയും കൊണ്ട്, ന്നിട്ടാണ് ചെയ്യാനുള്ളത്.
ആഹ്...
എന്തായാലും കുഴപ്പല്ലാന്നു തോന്ന്ണ്. എന്തായാലും നമ്മുക്ക് നമ്മുടെ തന്നെ അടിക്ക് കാലോ വീട്ടി
ആഹ് നമ്മടെ അടിക്കാം, മക്കടെ അടിച്ചു കൊടുക്കാം.
മക്കളുടെ അടിക്കാലോ? പിന്നെ കൊറാച്ചൊരിത് കിട്ടികഴിഞ്ഞാല് നമുക്ക് ഫോണില് എന്തെലൊക്കെ നോക്കാലോ? ഫോണിലുണ്ടല്ലോ ഇപ്പൊ ഇപ്പൊ നമുക്കരു ഏകദേശം ഒരു കിട്ടിക്കഴിഞ്ഞാ.. ബാക്കിള്ള ഫോണില് നോക്കി പഠിക്കാം. ഞാനുപ്പം അതാ വിചാരിച്ചത്! ബാക്കിയുള്ള ഫോണിൽ നോക്ക... ഒരു ഏകദേശമൊക്കെ കിട്ടി കഴിഞ്ഞി
പഠിച്ച തയ്യൽ മെഷീൻ ചവിട്ടാനൊക്കെ പഠിച്ചാ ഫോണിൽ നോക്കി പഠിച്ചാ മതി ബാക്കിയൊക്കെ.
ആഹ അങ്ങനെ ചെയ്യാലോ എന്താണ് നീ ചോ അവടെ വീട്ടിലെന്തായാലും ചോദിച്ചിട്ടേ. ണ്ടെങ്കിൽ അത്‌ പറയാൻ വേണ്ടിട്ടാ ഞാൻ വിളിക്കൽ
ഡേറ്റ് എന്തെലും ഉണ്ടോ ഇത്ര സമയം ഉള്ളോ അങ്ങനെ എന്തെലും ഉണ്ടോ
ഇല്ല്യ അങ്ങനെയൊന്നും ഇല്ല്യ നമുക്കത് ഇപ്പോഴ വ പോവാ അവിടെ എപ്പോഴും ഉള്ളത് തന്നെ എൻ
ആഹ് ആഹ്
എന്തായാലും നോക്ക് പറ്റെച്ചാൽനമുക്ക് രണ്ടാൾക്കും കൂടെ പോവാ ഒരു കട തുടങ്ങാൻ ആണെങ്കിൽ അങ്ങനേം ചെയ്യാ.
ആഹ്
ഉം എന്തായാലും നോക്ക്‌ട്ടാ.
ആഹ്
ശെരിന്നാ
ശരി ശരി